ആഹ് ആഹ് കേക്കുന്നുണ്ട്
ഉം സുഖാ
ആഹ്ആഹ് സുഖായിരിക്ക്ണൂ കൊഴപ്പൊന്നുല്ല മോന് ഭയങ്കര കരച്ചിലാണയ്ന്. അയ്ന് പോളിയോ ഇട്ത്ത് വന്നതാ അപ്പൊ ആഹ് അപ്പപ്പ ഒന്ന് ആഹ് അപ്പൊ ഒറങ്ങിയപ്പോ ഞാൻ അടിച്ച ക്കേതാ
ആഹ് ആഹ് ആഹ് ആഹ ഉം
ഇട കഴിഞ്ഞില്ലേ ആ കഴിച്ചു
ഉം ഉം ഇല്ല ഇല്ല
ആ ഹായ് ട്ടില്ലേ സമയായിട്ടില്ലേ
ആ ആയി വെശെപ്പ് വന്നില്ല അതാണ്
ഹ ഹ ആ ശെരി മക്കള് മക്കളൊക്കെല്ലേ
ഇല്ല ഇല്ല മാരീജ് കയ്ഞ്ഞില്ല
ഹാ
പിന്നെ എന്താണ്
പിന്നെന്താ സുഖായി ക്ക്ണോ ന്നിട്ട് ഇപ്പ എന്താ പരിപാടി അപ്പൊ
വേര്യാ ആ അതെ പഠിക്കാ
എന്തിനാ പഠി പിന്നെ
ഐറ്റി
ആ ആ അപ്പൊ വർക്കൊക്കാട്ടിരി ക്കാവുല്ലേ
ആ ഷി വരയ്ക്കൊക്കെണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടിങ്ങിനെരിക്കും
ആ ആ പിന്നെ മഴക്കുണ്ടോ അവിടെ
ആ ഇന്നലെവരെ ഭയങ്കരഴ ഇപ്പ ഭയങ്കര ചൂട് പുറത്തു പോവാൻ പോലും വയ്യ
ആ നല്ല മഴന്നെന്നു വടിം വെള്ളവും കാര്യങ്ങളു കയിട്ട്
മഴയാണോ
ആ പ്പ രണ്ടീസായിട്ട് ഒന്ന് ഒഴിഞ്ഞ് നിന്ന്ട്ട്ണ്ട് വൈകുന്നേരത്താണ് കാര്യമായിട്ട് മഴ മിന്നലോ ഇടിം മിന്നൽ ലും മഴയും
ഉം ഉം ഉം ഉം അങ്ങനെ കാലാവസ്ഥ മോശവെല്ലേ
ആ ഹാ ചെറിയ മക്കളുള്ള പ്പളേ
ആ ആഹ് പാടായിരിക്കും
ആ
പിന്നെന്താ അച്ഛൻ അമ്മ ചേച്ചിമാര്
ആ വേറെ ഇവിടെ ഞങ്ങള് ഹസ്ബന്റ് ഇണ്ട് പിന്നെ നാല് മൂ നാല്മക്കള് പിന്നെ ഉമ്മി ഇപ്പണ്ട് അവരെ ഉമ്മി ഇപ്പം കണ്ട് ആ
ആആ സുഖായിട്ട് ഇരിക്കുന്നോ എല്ലാവരും
ആഹ് ആഹ് എല്ലാരും സുഖായിട്ടിരിക്കുണു പുറത്തൊക്കെ പോയി പോവലുണ്ടോ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ
ആഹ് ഈയിടക്ക് പോയായിരുന്നു
ആ എന്നിട്ടോ
വെളി പോയായിരുന്നു എല്ലാർക്കും കൂടെ
ആ ആ അങ്ങനെ അയിങ്ക് ആ മക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ഇതാപ്പൊ ഞാൻ കഴിച്ചിട്ട് വരുവാ
ആ ആആ
ഉം പിന്നെ വേറെന്തൊക്കെ
പിന്നെ അവിടെ അടുത്തൊക്കെ കടയൊക്കെ ഒണ്ടോ അതോ
ഇല്ല ഞങ്ങൾ പെറത്ത് പോണം കൊറച്ച് എന്താ പറയാ കൊറച്ച് നല്ലല്ലാ കൊറച്ച് അങ്ങട് പോണം കുറെ ബസ്സിനൊക്കെ പോയിട്ട് അങ്ങനെ പോയിട്ട് പ ചേസൊക്കെ സൺഡേ ദിവസങ്ങളില അധികം ഞങ്ങള് ഞായറാഴ്ച ദിവസങ്ങളില അധികം ഇറങ്ങും
ആഹ് ആഹ് ആഹ്
ചെണ്ടു എന്താ കൂട്ടാനൊക്കെ മീന് മീൻ വാങ്ങാറുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് കൊണ്ടുവരും
ആഹ് വീടിന്റെ അട് അതിയാനെ വെരുണ്ടാവും ലെ ആഹ് ഇവിടെയും വണ്ടിയില് വര രും അ പ്പോൾ അങ്ങനെ ചെയ്യാം
ആഹ് പിന്നെ ഇങ്ങനെ വിലയാണ് നൂറ്റമ്പത് ഇരുന്നൂറ് ആ ഒരു റേറ്റക്കെയാ
ആഹ് ഇപ്പ ഈ മഴ ഇങ്ങനെ നിക്കണ കാരണേ നല്ല റേറ്റാ
ആഹ് അതെ അതെ
മ്മ് എല്ലാം കഴിക്കോ ഫുഡോ ക്കെ എന്തൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയോ ഫുടൊക്കെ ഹ് ഹ് ഹ ഫോണില് നോക്കിട്ട് യൂട്യൂബില് നോക്കിട്ട് ക്കിങ്
അത് എന്തേലും സ്നാക്സൊക്കെ ഉണ്ടാക്കും അല്ലാതെ ഇവിടെ അമ്മൂമ്മ പഠിപ്പിച്ചായിരുന്നു പത്താം ക്ലാസ്സൊക്കെ ആയപ്പോത്തേക്ക് പഠിപ്പിച്ചായിരുന്നു
ആഹഹ് അത് ശെരി ഉം യൂട്യൂബൊക്കെ നോ ക്കീട്ട് എന്തേലൊക്കെ ഇ ങ്ങനെ വെറൈറ്റിളൊക്കെ എങ്ങനെ ഇണ്ടാക്ക
ആ ചേച്ചി ഇടക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്
ആഹ്
അവിടെ എങ്ങനെയാ
ഇവിടെ ഞാന് ഫോണില് നോക്കിട്ടുണ്ടാക്കും ഇങ്ങനെ എല്ലാതും ഒരു വിധ രം ചിക്കനോടും എന്നിട്ടും പിന്നെ ബിരിയാണിയുടെയൊക്കെ ഇപ്പെന്തായിട്ട് തന്നെ ഒക്കും. ഫോണില് നോക്കാതെ തന്നെയറിയാം
ആ.. ആഹ്.. ആ..
ഇത് ചെയ്തിട്ടിങ്ങനെ ഇത് ശീലായിപ്പോം, പോം മക്കളെന്തേലുംവേണം പറഞ്ഞാല് നമ്മള് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുന്നിട്ടെ ഇവിടെയുണ്ടാക്കാ ചെയ്യ
എല്ലാരും ഇനിപ്പോ യൂട്യൂബിലൊക്കെ നോക്കിയൊക്കെയല്ലേ
കാർക്ക് പുറത്തുപോയി കഴിക്കണേട്ടോ അപ്പൊ പുറത്തു പോയി കഴി ന്നം നമ്മളെത്ര ഉണ്ടാക്കിയാലും പുറത്തുന്ന ടേസ്റ്റുണ്ടാവൂലല്ലോ
ഇല്ല പക്ഷേ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും ഇച്ചിരികൂടെ ബെറ്റർ അല്ലേ
ആഹ് ആ വീട്ടിലുണ്ടാക്കും എന്ന അത് അധികവും വീട്ടിലുണ്ടാക്കി കൊടുക്കുക തന്നെ ചെയ്യ
ആ ആ
ഉം ഞങ്ങളിങ്ങനെ പുറത്തേകൊ- ക്കെ പോകുമ്പം ഞാഴറായ്ച ദിവസം ഒരു പുറത്തേക്ക് കറങ്ങല അപ്പൊ എന്തേലൊക്കെ കഴിക്ക കോ ജ്യൂസായിട്ടോ അങ്ങനെയൊക്കെ ആ പിന്നെ ഇനിയിപ്പമെന്താ ചെയ്യുന്നേ അടുത്ത അടുത്തപ്ലാനെന്താ ഇതിലെ ജോലിക്ക്ആണോ ഐ ടി യി ൽ
ആ ഇനിയൊരു വർഷത്തെ ട്രെയിനിങുണ്ട് അതിനുപോണം
ആ ആ ആ പുറത്തുപോയിട്ട് പഠിക്കേണ്ടിയവരല്ലേ
ആ ട്രിവാഡ്രം എറണാകുളമൊക്കെയുണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളിടുത്ത് പോയിട്ടുവർക്ക് ചെയ്യാമൊരു വർഷം
വർക്ക് ആഹ് ആ ഹോസ്റ്റലിലൊക്കെ നിന്നിട്ട്
ആഹ് ഹോസ്റ്റർ ആ നിക്കക്കാ നിക്ക ഹോസ്റ്റലിൽ നിക്കാ പിന്നെ ഫുഡിന്റെ ഒക്കെ എന്തും വിഷയം വരു വായിക്കും ഓരോത്തരത്ത ഫുഡ് നമുക്ക് പിടിക്കും
ആ പിടിക്കൂല ആ ഇവിടെ മോളെ ഞങ്ങള് ആറാം ക്ലാസ് നിന്ന് ൽ ആക്കിയിരുന്നു
ആണോ
ആ
ഉ അപ്പം അ അങ്ങനെ വീട്ടിലുണ്ടോ
ആഹ് ഇപ്പൊ വീട്ടിലിണ്ടാ ല് നയനത്തിങ്കില ആണ അപ്പൊ നക്ക് വീട്ടിലുണ്ട് ആഹ അപ്പൊ അവിടെന്ന് ഇതി പറഞ്ഞ ഒരു ഫുഡ് ഒന്നും പെറ്റായി ഇതക്കെ വന്നപ്പോ ഞങ്ങ ഇങ്ങോട്ട് കൊടുുന്ന എന്നട്ടപ്പ ഇവിടുന്ന് ആ ന്നു പോണം സ്കൂക്ക ആക്കി കൊടുത്തു
ആ ആ ഉ പിന്നെ ട്രിവാൻഡ്രം വര ഫുഡിന്റെ സീനറി എറണാകുളം ഒക്കെ ഒക്കെ ആകുമ്പോം ഫുഡ് അവിടെ വേറെ വിധ അല്ലേ
ആ കിട്ടാനും ഏ നമ്മള ് ഇഷ്ടത്തിനുള്ള ഫുഡ ഒന്നും കിട്ടൂലല്ലോ
ആഹ് ഇല്ല ഇല്ല പാടാ അതന്നെ ഒഓസല അ ഒക്ക ആായും പറ്റത്തില്ലായിരിക്കും
ആഹ പിന്നെ ഇപ്പോൊ എന്നും പുറത്തുനിന്ന് വാങ്ങിക്ക കൈക്കല്ലും നടക്കൂലല്ലോ അത് വയരണൊന്നും പറ്റൂല ിയാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങള്ൾ കിട്ടണം അല്ലെ സ്വന്തമായിട്ട് റൂമൊക്കെ അതിനന് പറ്റി കഴല്ലേ
അത്രയും പൈസ ആവുായിരിക്കും ഹോസ്റ്റലിന്റെ പിന്നെ ആുമ്പോ കോളേജ് കഴി അവരെ എടുത്ത വരുമ്പോ അത്രയും
ആഹ പിന്നെ വീട്ടിൽന്ന് പോയി വരാനെളുപ്പാണെങ്കി അങ്ങനെ ചെയ്യാവും ഒന്നും കൂടി നല്ലത്. ഉള്ള സ്ഥലൊക്കാണെങ്കി പോയി വന്ന് പോയി വരാം. ആ
ഉം ഉം പിന്നെ ചെന്നൈ ഹൈദ്രബാദ് ദുബായൊക്കെ ഉണ്ട്.
ആ
എവർക്ക് പോവാം പക്ഷെ നല്ല ഇതാരിക്കും പൈസാടാര്യക്കെ.
ഇപ്പങ്ങനെ കയറാനും ബുദ്ധിമുട്ടല്ലല്ലേ, കേറണെങ്കിലും നല്ല പൈസൊക്കെ വേണല്ലോ.
ആ
ഈ ഓരോ പ്രശ്നങ്ങള് നടക്കണ കാരണേ.
ആ അതെ അതെ ആ
വന്നവരന്നെ കുടുങ്ങിട്ടൊക്കെ നിക്കണ ആൾക്കാരുണ്ട്.
ആ അതെ അതെ.
ആ. ഉം അച്ഛനൊക്കെന്ത് ചെയ്യന്നു?
ആ അച്ഛൻ പുൽ പുലിപുലി.
ആ അമ്മക്ക് ജോലിണ്ടോ?
ആ ഒണ്ട് ഭാഗ്യക്കുറിക്കച്ചവടം.
ആ ആ
പിന്നെ ഹസ്ബൻഡെന്ത്യ്യ്
ആ ആള് വിടെ നാട്ടിലുള്ളാളന്നെ. ജോലിക്ക് നാട്ടില് ജോലിക്കുവോ ടൈല്? കട ഷോപ്പില് ആ അവ്ടെ മാനേജറായിട്ട് വർക്കെയ്യ.
അങ്ങനെ ഉം പിന്നെ എല്ലാരും സുഖായിട്- ഇരിക്കുന്നോ?
ആ സുഖം ഇപ്പോ ചെറിയാക്കില്ലിഷ് കെ വെച്ചേന്റെ ഒരു പ്രശ്നം.
ആ ആ
അപ്പ അയിന്റരു ബുദ്ധിമുട്ടാ എനക്ക്. അപ്പയിന്റെരു മയക്കത്തിലിങ്ങനൊറങ്ങുവാ അയിന്റെഷം. എന്റെ ആ ഒണന്നിട്ടൊറങ്ങിട്ട്.
ആ ചൂടാണെ പിന്നെ ഒട്ടും പറയ് എന്താല്ലേ
ആഹ അല്ലല്ലേ ചൂട് മഴയും പിന്നെ നല്ല തണുപ്പും പറ്റണല്ല നല്ല ചൂടും പറ്റണല്ല
മീഡിയ ആവുമ്പോ കൊഴപ്പമില്ലായിരുന്നു
ആഹ ആഹ
ഉ ഇവിടെ ഭയങ്കര ചൂടാ പറ്റത്തില്ല
ആഹ ആഹ അത്ര ചൂടല്ല ഇണ്ട് എന്നാ മഴക്കാറ അങ്ങനെ മഴ മഴക്കാറുണ്ട് മഴ വരുന്നുണ്ട്
ഓ അങ്ങനെ
ആഹ
ഇന്നലെ വരൊക്കെ ഇവിടെ രാവിലെ ഉച്ചയൊന്നും ഇല്ലാതെ ഭയങ്കര മഴയാ
ആഹ ഉ അതെ
ഉം പിന്നെ വേറെ എന്തൊക്കെ അവിടെ എല്ലാവരും വീട്ടിൽ എല്ലാവരും സുഖമായിരിക്കണോ
ആഹ സുഖം ആഹ ഇല്ല സുഖം പിന്നെ എന്താ അവിടെ വല്ല പൂച്ച അങ്ങനെ ആനിമൽസ്
ഉ ഉണ്ടായിരുന്നു
ആണോ
ആഹ ഒരാൾ ഉണ്ടായിരുന്നു അത് എന്താ പറയാ അതിന് ഇൻഫെക്ഷൻ വന്നിട്ടെ ഞങ്ങള് ഒഴിവാക്കി ഉ അത് ന മറ്റേ പൂച്ചയായിരുന്നു നല്ല തൊപ്പക്കെള്ളെ
ആഹ പേർഷ്യ
ആഹ അത് പുറത്തുകൂടെ കൂ പോയിട്ടേ സാധാ പൂച്ചകള് ഇട്ട് ഇതായിട്ട് പിന്നെ അതിനാകെ ഇൻഫെക്ഷൻ ഒക്കെ ആയി എനിക്ക് നോക്കാൻ നമുക്ക് ക്ക്‌ കുട്ടികളൊള്ള കാരണം ഇവിടെ നോക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം
അതല്ലേ